കേക്കണില്ല
ആ ചെർക്കണ്ട് ചെർക്കല്ലേ
ആഹ കേക്കണ്ട്
നല്ല വിശേഷം എങ്ങനെ പോണ്
മക്കളൊക്കെ എന്തെടുക്കണു എത്ര മക്കളാണ്
മക്കള് മൂന്നാളാണ് ഒരാള് ഒമ്പതാം ക്ലാസ് പഠിക്കണ് ഒരാള് ഏയില് ഒരാള് മൂന്നില്
ആ എനിക്കിവിടെ മൂന്ന് മക്കളാണ്മ്മ അത് വലുതായിട്ട് ഒന്ന് മോത്തത് മോളാണ് അവള് എൽ എൽ പിക്ക് പഠിക്കുന്നു രണ്ടാമത്തത് മോന നേഴ്സിങ്ങിന് പഠിക്കണം മൂന്നാമത്തത് പത്താം ക്ലാസ്ൽന്ന് ഇപ്പൊ ജയിച്ചക്കണം
ആഹ ആഹ
ഉ ഉ പിന്നെ അ ഇയാൾ എത്ര വരെ പഠിച്ച
ഞാൻ പ്ലസ് ടു വരെ
ആ അപ്പൊ വീണ്ടും പിന്നെ പഠിക്കാൻ പോയില്ല അല്ലെ
ഇല്ല പ്ലസ്ടു മുഴുവനേ ആക്കിട്ടില്ല ഞാന് ഞാനപ്പോത്തെ കല്യാണം കഴിഞ്ഞ്
ഇനിപ്പ കംപ്ലീറ്റ് ആക്കണന്നാ ഇനിയിപ്പ കംപ്ലീറ്റാക്കാൻ പറ്റൂലായിരിക്കുലെ പ്ലസ്ടു.
കംപ്ലീറ്റാക്കാ നമക്ക് വേണെങ്കില് പ്ലസ്ടു എ ല് എക്സാമ് ന്തൊക്കെ ക്ലാസ്ണ്ടല്ലോ എക്സാമ് എയ്താ ഒക്കെ ചെയ്യാം
ഉം ഉം
പ്ലസ്ടു ആണെങ്കില് അമ്ക്ക് കംപ്ലീറ്റ് ആക്കാ ഇവടെ വീട്ടിലെ ഹസ്ബന്റിന്റെ ഉമ്മ ഒറ്റക്കാണ്
ആ ആ ആണ് പറ്റണത്
ആ അപ്പോ
ഇവിടെ ഏ ഇവിടെ എന്റെ മോള് ന്ന്ച്ചാ പറയണത് അവളിപ്പോ എൽ എൽ ബി ക്ക് പഠിക്കുവാലോ അവള് പറയണത് എന്തായാലും പറ്റ് ടിച്ച് ജോലി കിട്ടീട്ട് മതി കല്യാണം ന്നാണ് പറയണത്. കാരണം ഞാന് അ ആ ഡിഗ്രി
മോളക്ക പറയും ന്റെ മോള് പറയല്ണ്ട് എന്താണ് ഇതേമാരി ജോലി കിട്ടീട്ടക്കെ മതിട്ടോ ഒമ്പയില പഠിക്ക ന്നാലു ഓള് പറേണാണെ പ്പതന്നെ പറയൂ ഓള്.
ച്ചി എന്റെ അടുത്തിര്ണമ്മച്ചി ഡിഗ്രി കഴിഞ്ഞ ആളല്ലേ മ്മച്ചി എന്നിട്ട് ഇപ്പ എങ്ങും പോകൾള്ള ജോലിക്കൊന്നും പോൾള്ള എന്നിട്ട് ഇപ്പ എന്തെങ്കിലും കാശിന് വേ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരില്ലേ സ്വന്തായിട്ട് ഒരു ങ് ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ അത് എന്നെ എനിക്ക് പറ്റ് റ്റൂലാ അതുകൊണ്ട് ഞാൻ പഠിച്ച് ജോലി കിട്ടിയിട്ട് മതി കല്ല്യാണം അപ്പ ഇപ്പൊ ഇരുപത്തിമൂന്ന് വയസ് കഴിഞ്ഞു ആക്ക് അപ്പൊ ഡിഗ്രി കഴിഞ്ഞപ്പോ മുതല് ഞാൻ പറയനെയാണ് കല്ല്യാണം കഴിക്കാന്നോർത്ത് അവള് എന്ത് ചെയ്താ സമ്മ ക്കണില്ല ഇത് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മത് പറഞ്ഞുണ്ട ഇപ്പോഴത്തെ പിള്ളേര്ടെ ഒരു മ് അവര് പറേണത് ഒരാ ഒരു ഭർത്താവിന്റെ ഒരുരു ജോല് ജോലി കൊണ്ട് മാത്രേപ്പ ജീവിക്കാൻ പറ്റ്
അത് ശരിയാണ് എന്തൊരാവശ്യത്തിനും ഞമ്മള് ഭർത്താക്കന്മാര്ട്ത്ത്ന്ന് കൈനീട്ട് ട്ടണ്ടേ സ്വന്തായിട്ടൊരു ജോലി ണ്ടാവുമ്പോ അവർക്ക് അവരുതായ ആവശ്യങ്ങള്
ആ നമുക്ക് ആര്ടടുത്തും ചോദിക്കും വേണ്ട ആരോടും കടോ നക്കും പറയണ്ട ഒന്നും വേണ്ട നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെലവഴിക്കാം ഇതാവുമ്പോ നമ്മള് ചെലവഴിക്കണേനെല്ലാം കണക്ക് പറയണം അങ്ങനൊരു ഇതുണ്ട് അപ്പൊ അവള് എന്റെ ആ അപ്പൊ അവള് എന്റെ ഒരു ജീവിതമാണ് അവള് ഇതായിട്ട് പറയുന്നത് ഇ ക്കങ്ങനെ പറ്റൂലാ ഹ് ഹ് എനിക്ക് ജോലി കിട്ടീട്ട് മതി ഞാനാരാ ശ്രയിക്കാൻ ഇഷ്ടപ്പെടണില്ല ആരുടെ മുമ്പിൽ എനിക്ക് കൈനീട്ടി നിക്കാനും പറ്റൂലാ അതുകൊണ്ട് ഇതെ എന്നിട്ട് പയ്യെ മതി പക്ഷെ എനിക്ക് ങ് ഞാ അ ഞാനിങ്ങനെ ആണെങ്കിലും എനിക്ക് അവളെ പെട്ടെന്നൊന്ന് കെട്ടിക്കണംന്നൊക്കെയാ പക്ഷെ അവ് അവളൊട്ടും സമ്മയ് പിന്നെ രണ്ടാമത്തത് മോനേ അവനിങ്ങനെ ഒആ അവൻ പിന്നെ അ ആമ്പിള്ളേരാലോ അത് പിന്നെ എന്തെങ്കിലും ആവട്ടെന്നെക്കാം എളേയാളും ആ എളേത് മോളാണ് അവളും ഇത് തന്നെയാണ് പറയണത് ഇപ്പോഴും കല്യാണമേ ഇപ്പോഴത്തെ പിള്ളേര് ക് കല്യാണമേ വേണ്ടാ എന്തിനാ കല്യാണം ഹ് കല്യാണത്തിന്റെ ആവശ്യം ഒന്നുല്ല ന്നാ പറയണത്
എന്നെ പോലെ തന്നെല്ലേ ഒരാണും രണ്ട് പെണ്ണും ആണല്ലേ എനിക്കും അങ്ങനെയാണ്- ഒരാണോ രണ്ടോ പെണ്ണോ
നടുക്കത്തെ ആണോ മോൻ
മൂത്തത് എന്താണ് പെണ്ണെ- രണ്ടാമത്തെ ആണ്
ആഹ ആ്
ആ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ജോലി നേടയിട്ടാ കല്യാണം കഴിക്കൊുള്ളു ഞമ്മളെ പോലൊന്നുമല്ല ഞമ്മളെ കാര്യം ഒന്നുംഅല്ല ഇപ്പൊക്കെ കുട്ടികൾകൊക്കെ നല്ലം പഠിക്കണം നല്ലം വിദ്യാഭ്യാസം നേടണം അങ്ങനെയൊക്കെയാണ്
അവര് ചോദിക്കണ എന്തിനാ കല്യാണം കഴിക്കണന്ന് ഇപ്പ ചോദ്യം കല്യാണ ത്തിന്റെ ഒന്നും ആവശ്യല്ല ഒരു ജോലി ഉണ്ടെങ്കി കല്യാണത്തിന്റെ ആവശ്യം ഇല്ലന്നാണ് പറയുന്നത് അങ്ങെനെയാണ് ഇപ്പോഴത്തെ തലമുറയുടെ പോക്ക് അതാണ്
ആ പിന്നെ ഞമ്മക്കൊരു സമാധാന ത്തിന് ആഹ് ഞമ്മള് കലാകാലം ഓലെ കൂടെ
ഇല്ല ആഹ് അവര് നല്ലൊരു ജീവിതം കണ്ടൊണ്ട് വേണ്ടേ
അതന്നെ ഓൽക്കും വേണ്ടേ നല്ലൊരു ജീവിതം ന്തൊക്കെ
ഇപ്പം ഉം
പഠിക്കോ മക്കള് നല്ലം പഠിക്കോ
ആ കൊഴപ്പൊന്നുമില്ല അൽഹംദുലില്ലാഹ് മാർക്കൊക്കെ ഉണ്ട് ഒരാക് മോനിക്ക് പത്താം ക്ലാസ്സില് ഫുള്ള് മാർക്ക് എ പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് ഒരു എൺപത് ശതമാനത്തിന് മുകളിൽണ്ടായിരുന്നു മോ മൂത്ത ആൾക് പത്താം ക്ലാസ്സില് ഒമ്പത് എ പ്ലസും ഒരു ഏ യും പിന്നെ പ്ലസ്റ്റുന് ഒരുമാതിരി നല്ല മാർക്ക് അഞ്ചേ പ്ലസ് ഉണ്ടായിരുന്നു പിന്നെ ഡിഗ്രിക്കും മാർക്കൊക്കെ ഇണ്ടായിരുന്നു ആ മൂന്നാമത്തെ ആ മൂന്നാമത്തെ ത്തെ ആൾക്ക് എട്ട് എ പ്ലസ് രണ്ട് ഏ യും ഇപ്പ പത്താം ക്ലാസ്സിൽ
പിന്നെ
പഠിച്ചതാ അതിന് വിദ്യാഭ്യാസൊക്കെ ഉള്ളതാണോ
ഭർത്താവ്- പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ
ആഹ് ഇവിടെ അത് തന്നെയ
പത്താം ക്ലാസ് പഠിച്ചിന്റെ ശേ ഷം പിന്നെ എന്താണ് അവരിവിടെ വീട്ടില് കൊറേ ആൺമക്കള് ഉള്ളതാ കുറേ ആൺകുട്ടികള് ഉള്ളതല്ലേ അപ്പൊ എല്ലാരും എല്ലാരും ജോലി ക്ക് പോയി അങ്ങനെ ഭർത്താവും ജോലിക്ക് പോയി അങ്ങനെ പിന്നെ മെടി ഇവിട മെഡി ക്കൽ ഷോപ്പിൽ നിന്ന് പഠിച്ചതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല
ഇല്ല ആ- നിങ്ങൾ സ്വന്തമായിട്ടുള്ള മെഡിക്കൽ ഷോപ്പാണോ അതോ അവിടെ നി
ആഹ് ഭർത്താവും ആ ഭർത്താവിന്റെ- സ്നേഹിതനും കൂടി രണ്ടാളും കൂടി എടുത്തതാ തുടങ്ങിയതാ സ്നേഹിതന് ഡോക്ടറണ്
ഓ അപ്പൊ കൊഴപ്പമില്ല ഉം ഉം
അപ്പൊ അങ്ങനെ രണ്ടാളും കൂടി തുടങ്ങിയതാണ് അപ്പൊ ഇവര് മരുന്ന് എടുത്ത് കൊടുക്കാനും നിന്നോടുക്കും സ്നേഹിതനൊരു ഡോക്ടറും ആണ്
ആ ആ
അങ്ങന അപ്പ അങ്ങന അവിട അങ്ങാടി തന്നെ ഇവിട ഞങ്ങള് അങ്ങാടി തന്നേണ് ആഹ് അങ്ങന പിന്ന ഈ സ്ഥലത്ത് കച്ചവടം അങ്ങനത്തെ ഒരു പണിയിണ്ട് അയിന്റെ കൂടത്തന്നെ സ്ഥലക്കച്ചവടോം നടക്കോ ആ അത് ഇങ്ങന ആൾക്കാരും വിളിക്കുമ്പോ അപ്പൊ ആ കച്ചവടത്തിന് അങ്ങനേം പോകും
പോകും ഉ പോണേല്ലേ
ആ മക്കളൊക്കിന്ന് സ് ആ സ്കൂളില് പോയിട്ടുണ്ടാവോല്ലേ
ഇല്ല ആ മോ മറ്റേ ഇളയ ആക്ക് ക്ലാസ് തൊടങ്ങീട്ടില്ല അത് പത്തീന്ന് ജയിച്ചല്ലേ ഉള്ളൂ ആറാം തീയതി എ ക്ലാസ്സെല്ലണം ഉം ആ ഈ വർഷം ജയിച്ചേള്ളൂ
ആ ഇവിടെ മൂത്ത മോളൊന്ന് ക്ലാസ്സിന് പോയിട്ടില്ല മ് ഫോണില്ലാന്ന് പറ അന്നാണ് ലീവാ
മു മുഹ് മുമ്പൊക്കേയർന്ന്
ആ അപ്പന്നപോണില്ല മറ്റവര് രണ്ടാളും പോയിക്കണ്
ഉം ഉം
ഓലണ്ടാളും പയിക്കണ് ഓലാണ്ടാളും പ ഇവിട അടുത്തന്നെ സ്കൂള് ളാ അവര് എ എവിടെ മക്കളൊക്കെ എവിടേണ്
പഠിക്കുന്നതാ മൂത്ത മോള് കാസർഗോഡാ പഠിക്കുന്ന
ആ കാസർഗോഡ് മോന് ആ ആ രണ്ടാളും ദൂരെ സ്ഥലത്താണല്ലേ ലീവ് ഇട്ട് മ്പളേക്കാരും വരില്ലല്ലേ
ആ ഓ മറ്റേ നോമ്പേ പകുതിയായപ്പ ഇണ്ടാർന്നു രണ്ടേരും പിന്നെ ഈ അടുത്താണ് പോയത്
തന്നെ ഉം അപ്പങ്ങള് വീട്ടില് ചെറിയ മോളോ നിങ്ങളും തന്നെ ഉണ്ടാവോള്ളുല്ലേ ഹ് നിങ്ങളെ ഭർത്താവ് എന്താ കാറ്ററിങ്ങിന്റെ പണി കഴിഞ്ഞ് രാത്രിയാ വരല്
ഇല്ല വീ ഞങ്ങടെ വീട്ടിൽ വെച്ച് തന്നെയാ പണി കാറ്ററിങ്ങിന്റെ പണി
ആ വീട്ടിൽ വെച്ച് കണ്ടന്നെ ആ അവിടന്ന് ങ്ങ നാ ആൾക്കാര്ക്ക് കൊടുക്കലേക്കൂല്ലേ അങ്ങനെ ഓർഡറ് കിട്ടണത്
ആ അവര് വന്ന എടുക്കുംഅല്ലെങ്കില് കൊണ്ടോയി വ വണ്ടീല് കേറ്റി വിടും
ആ
കല്യാണ പണികളൊക്കെ ആണെങ്കി അവട പോയി ചെയ്യും വല്യ പണിയെക്കെ ആണെങ്കില്
വല് ആ വലിയ ജോ പണിയെക്കാണെങ്കില് ആ ആര് ര വ ഭർത്താവ് മാ അത്രേ ഒള്ളോ കൂടെ ആ ആരെങ്കിലൊക്കെ എണ്ടാ
പ്പണികള് വല്യ വല്യ വർക്കൊക്കെ ആണെങ്കി വേ വ ഇക്കാടെ ചേട്ടമ്മാര് രണ്ട് പേര്ണ്ട് അവര് വരും അവരെ വിളിക്കും അങ്ങനെ അവര് മൂന്നേരും കൂടി ചെയ്യും
ആ
വെറുതൊരു പത്ത് ഇരുന്നൂറ് പേർ ക്ക്ക്കുള്ള ഭ ഭക്ഷണം ഞങ്ങള് തന്നെ എണ്ടാക്കി കൊടുക്കും
തനിയെ എണ്ടാക്കുവല്ലെ ഇങ്ങള് എന്തെങ്കിലൊക്കാ ചെയ്തോവാ രണ്ടാളും കൂടി ഹ്ഹ് ഹീ
ഇതിപ്പ ഇന്ന് ചെറുത അമ്പത് പേർക്കുള്ളൂ.
ഏ ആ ആ. എന്തരാ ഉച്ചകത്തായിരുന്നോ?
അല്ല വൈകിട്ടത്തേക്ക്‌യെന്നു. ഉം.
അങ്ങനെ ഓർഡർൊക്കെ കിട്ടണല്ലേ. നല്ല വല്ല്യ ഓർഡർൊക്കെ കിട്ടുമ്പോ സുഖണ്.
അപ്പൊ നമ്മുടെ വീട്ടിലെ ചെലവും അതിലങ്ങ് പ്രത്യേകിച്ച് വേറെ ഉണ്ടാക്കൊന്നും വേണ്ട. ഇന്നിപ്പ പിള്ളേര് ആ ഗ്യാസ് ഗ്യാസ് കിട്ടാനെ രു മാറി തൊടങ്ങിട്ടുണ്ട്. മാറ്റം വന്നിട്ടുണ്ട് വെറകിലായിരുന്നു. ഇതിന് ക്ഷാമം വന്നപ്പ വിറകിലേക്ക് തീ മാറിയാന്ന് മൊത്തം.
ഏ ഏ.
ഉം. ഉം.
പിന്ന. വീട്ടിലെ വലെ ഏട്ടാ അഞ്ചന്മാരൊക്കെ വരോ വീട്ടക്ക് വരലില്ല.
ഉവ്വ വ്വാ അവരെല്ലാരും വരാറുണ്ട് ആ അനിയ എത് ഈ ഞങ്ങളെ ഏറ്റെ എള ആളാണ്.
എ ആ അയച്ച ആള്.
ആ ചേട്ടന്മാർ അവരൊക്കെ വരും അവരൊക്കെ ഇവിടെ അടുത്തെ ന്നെയാണ്. എടയ്ക്കൊക്കെ വരും. നാത്തുന്മാരും വരും.
എ എത്ര പെങ്ങമ്മാരാ?
നാല് പേര്, നാല് പെങ്ങന്മാരും നാല് ചേട്ടന്മാരും.
എ.
ഞാൻ വിളിക്കാട്ടോ ന്നാ പിന്നെ വിളിക്കാട്ടോ. ഉം.